ഹലോ ആരാണ് സംസാരിക്കുന്ന്
ഒരാളാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നിങ്ങളൊക്കെ ഉറങ്ങിയോ
നല്ല വിശേഷം ഓർങ്ങിട്ടില്ല
ഉറങ്ങിട്ടില്ലല്ലേ പിന്നെ എന്തൊക്കെയാ ഇവിടെ ക്കെ ടൂറൊക്കെ പോയിട്ടുണ്ടായില്ല അവനെന്താ പിന്നെ വെള്ള ക്കണ്ടേ വീട്ടില് വെള്ള വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണോ
അല്ല അല്ല ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമല്ല മഴയുണ്ട്
മഴയുണ്ടോ നല്ല മഴ പെയ്യുണ്ടോപ്പൊ?
അത്യാവശ്യം
എന്റെ വീട്ടിലൊക്കെ രാവെ എന്റെ നാട്ടിലൊക്കെ രാവിലെ നല്ല മഴേയ്നി മദ്ര രാവിലെ ഒരു ആ എണീറ്റപ്പൊക്കെ നല്ല മഴേയ്നി
ചിലെ സ്ഥലത്തൊക്കെ നല്ല മഴ പെയ്യുണ്ട് നിക്കാതെ മഴ പെയ്യുണ്ട് എന്നൊക്കെ പറയണ കേട്ട്
ആ പറയണ് കേട്ട്ക്ക്ണ്
നിങ്ങളെ നാട്ടിലെക്കെ എങ്ങനെയാണറിയില്ല അല്ലേ മഴ
അറിയില്ല
പൊറത്ത് എറങ്ങാറില്ലേ
പൊറത്ത് അങ്ങനെ ഇറങ്ങറൊന്നുല്ല
ഫ്ളാറ്റിലാണോ?
ഐ
ഫ്ലാറ്റിലാണോ മോള്
അല്ല വീട്ടിത്തന്നെ
വീട്ടിതന്നെയാണില്ലേ മഴയൊക്കെ രാവിലെ ഒന്ന് മഴ പെയ്തിട്ടുള്ളു വൈകുന്നേരം ഇങ്ങനെ മഴന്റെ ഏഹ് ക മഴ അങ്ങനെ മൂടികെട്ടി നിക്കുന്നുണ്ടായിന് കാർ മേഘങ്ങളൊക്കെ മൂടികെട്ടി നിക്കുന്നുണ്ടായിര്ന്നു ക്ഷെ മഴ ഇതുവരെ പെയ്തിട്ടില്ല
പെയ്തിട്ടില്ല എ ആഹ്
നല്ല കനത്ത മഴ ഇണ്ടാവുന്നൊക്കെ ഇങ്ങനെ വാർ വാർത്തേലൊക്കെ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ വാർത്ത ഇങ്ങനെ വായിച്ച സമയത്ത് ഇങ്ങനെ അവിടെ ഇരുന്നപ്പോ ഇങ്ങനെ പറയുന്നു നാളെ നല്ല കന ത്ത മഴ ഇണ്ടാക്കും ജാഗ്രത പാലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇണ്ടായിന്നു മക്കളൊക്കെ സ്കൂളൊക്കെ തുറന്നിട്ട് രാവിലെ തകർ തിയായ ജോലികളും തെരക്കുകളും കയ്ക്കാറല്ലേ ഹലോ ഹലോ ഹലോ കേൾക്കണില്ലേ? ഹലോ തകൃതിയായിട്ട് പണികളൊക്കെ ആയിരിക്കൂല്ലേ പിന്നെ എന്തൊക്കെയണ്ട് വിശേഷങ്ങളൊക്കെ? എന്റെ വീട്ടില് എനിക്ക് രാവിലെ എണീറ്റിട്ടിണ്ടെങ്കി നല്ല ജോലി തെരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോ നിങ്ങൾക്ക് ജോലിതിരക്കും കാര്യങ്ങളൊക്കെ ഇണ്ടോ മക്കളൊക്കെ സ്കൂളി പോവലിണ്ടോ ഹലോ
ഹലോ
മക്കളൊക്കെ സ്കൂള് പോവലിണ്ടോ? എന്റെ എനിക്ക് മൂന്ന് മക്കള് സ്കൂൾക്ക് പോണ മക്കളാണ് നിങ്ങൾ ക്ക്‌ എത്ര മക്കളിണ്ട് സ്കൂക്ക് പോവാന്? എനിക്ക് മൂന്നെണ്ണം അവർക്ക് രാവിലെ ഒരാൾക്ക് ചോ